ഹലോ
ആ കേൾക്കില്ലിയേ
ആ കേൾക്കണണ്ട്
എന്തൊക്കെ വർത്താനം
ത്താനം സുഖായിട്ട് പോണൂ
ഉം ഇപ്പൊ ഫ്രീ ആയിരിക്കും അല്ലേ
ആഹ് ഫ്രീ ആയിക്കണോ വെച്ചാ ആയിക്കണ്‌ ഞങ്ങക്ക് ചെറിയൊരു ജോലിയിലാണ് കൊറച്ച് അടക്കയുണ്ട് അട ക്കാ അങ്ങനെ പൊളിക്കാണ് അയിന്റെ ഉള്ളിൽ കൂടെയൊക്കെയാ വിളിക്കണേ
ഇപ്പൊ അടക്ക പൊളിക്കണ സമയാ
അങ്ങനെയല്ലേ അടക്ക വേനൽ ക്ക് ഞങ്ങള് നല്ലോണ്ണം പൊളിച്ചീനേ
ആ എങ്ങനെ ചാക്കില് ആരോ ആരോ ഓർഡർ ചെയ്യുന്നതാ
ആഹ് അത് ഞങ്ങളോ വുള്ച് ചോയ്ച്ചു ഞങ്ങളെങ്ങനെ പൊളിച്ചീനി വേറെല്ലോൽത് അപ്പം ഇബല്‌ ചോദിച്ചു ഇങ്ങക്ക് പൊളിക്കാണ്ട് അടക്ക വാണോ ച്ചീനി അപ്പൊ ആ റഞ്ഞു ഞങ്ങള് ഞങ്ങള് എല്ലാരും കൂടി മൂത്തച്യേളും നാത്തൂ ത്തു ഞങ്ങളെ എല്ലാരും കൂടി ഇങ്ങെ പൊള്ച്ചും
ഹ് അപ്പൊ ഒരു ച ചാക് ക്ക് നാ അല്ലെങ്കിൽ ഓ
ആഹ് ആഹ് അല്ലേ നമ്മള് ഒരു കിലോന് എ ത്രയാണ് പറഞ്ഞാണ്ടാ
ആഹ് ആഹ്
പിന്നെ എന്തൊക്കെ ഫുഡൊക്കെ കഴി ഏഹ് നല്ലൊരു ബിസിനസ്സ് തന്നെയാണ് കയ്യും കാലൊക്കെ തോല് പോകും
ഏ അയ് ശരി അതിന് പ്ര അതിന് ചെറിയ ഇതുണ്ടല്ലോ ചെറിയ പാര മറ്റേ തേങ്ങ പൊളിക്കണ പാര പോലത്തെ
ക്ക അങ്ങനെ അടക്കാ പിന്നെ ആഹ് എല്ല ഒനൈക്ക് ഇട ഇട പിന്നെ അതിന് പല അടക്കാണ് വരേ
ആ ഹാ ആ പിന്നെ ചെറിയ അടക്കണ്ടോ ആ ചെറിയ കുഞ്ഞടക്കണ്ടോ
ആഹ കുഞ്ഞി അടക്കാ ആഹ അത് തോല് പൊ ത്ത് കാണ്ട് കത്തി യോണ്ട് ചെറിയത് വരുല്ല ചെറിയത് വന്നാൽ കഴിഞ്ഞ് കിട്ടൂല ഐമെങ്ങട്ട് കുടു ങ്ങും ഞമ്മള്
അതൊക്കെ ഇങ്ങനെ കിലോ കണക്കിനാ വെല
ആ ഒരു കിലോന് പന്ത്രണ്ടോ പൈമൂന്നോക്കെ വരും ഞമ്മക്ക് ഓക്കെ
ആഹ ആഹ
ഉ
പണിയെന്നെണ് ല്ലേ
ആഏ പണിയിരിക്കാ വാങ്ങാ പണിയാണ് അങ്ങന രണ്ട് ഉർപ്യ ഞമ്മക്ക് കിട്ടല്ലോ ന്ന് വിചാരിച്ചിട്ട് വാങ്ങണ് കുട്ട ശനി ഞായറും നോക്കിട്ട് കാര്യല്ല മ മക്കളക്കെല്ലാം ചെറുതല്ല തല ഒട്ട ചെയ്യണ്ട്
അത് എങ്ങനെ നല്ല ഉണങ്ങിയ ഇതെല്ലാം പുളിക്കണ്ടാവുക റിസ്ക് ഉണ്ടാവുവോ
കഴിഞ്ഞല്ലം ഉണക്കണതാണ് നമ്മക്ക് അപ്പ ഇപ്പഴേ തരുള്ളൂ
ആഹ ആഹ
ഉം
എന്ത ഒരു വരുമാനം അല്ലേ ചെറിയൊരു വരുമാനം
ആഹ ചെറിയൊരു വരുമാനം അത് കജന്ന് ഇങ്ങട്ട് കിട്ടുമ്പോത്തിനു ഞമ്മക്ക്
അ ആഹ അതന്നെ പിന്നെ വീട്ടിലെ പണിയ എടുത്ത് വേം തീർക്ക കണം
പിന്നെ ആഹ വീട്ടത്തെ പണിന്റെ എടി കൂടിയാണ് ഇതിമൽ വന്നിരിക്കുന്നത് പിന്ന ഇപ്പ അത് കിഞ് നീച്ച് നമു എന്തൊല്ലം ഇടക്കാണ്ട് അതു കഴിഞ്ഞ
അങ്ങനെ എല്ലാരുംപാട് സകരിക്കുമ്പോ അങ്ങനെ പൈസ അങ്ങനെങ്ങ കണക്കാക്കല
എടുക്കുമ്പോളോ അല്ല ഞാൻ ഞാ ൻ പൊളിച്ചത് ഞാൻ ഒന്നിക്കുടും നാത്തൂൻ പൊളിച്ചത് നാത്തൂന്റെ ഇടും അങ്ങനെ ഒരൊ
അങ്ങനെ ആ ആഹ് ആ ഔ നിങ്ങള് നിങ്ങളെ ഒരുമിച്ചായ്ക്കൂല്ലേ വീട്ട് വീ വീട്ടിന്ന് എല്ലാരും ഒരുമിച്ചായ് ക്യും
ആഹ് ആ അല്ലാരൊപ്പം പൊളി ച്ച് ആ
ആ അപ്പം കഥയും പറഞ്ഞ് കഥയും പറഞ്ഞങ്ങനെ പൊളിക്കാല്ലോ അല്ലെ ആ
ചോറൊക്കെ തിന്നോ
ഇല്ല ഭക്ഷണം കഴിച്ചിട്ടില്ല
എ
ഭക്ഷണം കഴിക്കാൻണ്ട് ഐനിപ്പോ ന്ന് മീൻ കിട്ടിയില്ല പ്പൊന്ന് കോയി മുട്ട വാങ്ങാൻ മോളെ പർഞ്ഞായ്‌ചിന്
ഏ പ്പളോ ങ്ങട് എന്തൊക്കെയാണ് എന്താ മു മുട്ട ക്കറി എന്താ?
കറി ഞാന് പൂള ന്ന എ കപ്പ ണ്ടല്ലോ പൂളാ കപ്പ എന്താ പറയല്? ആ അത് നീ ട്ടി വെള്ളം പോലെ കറിയാക്കി വെചീണ്
ഹേ കൈ
അപ്പൊ ഇല്ല്യ അആ അതേപോൽ തന്നെ ആ തൂമിക്കും കടുകും മൊളകു ക്കെ ഇട്ട് തൂമിക്കും വറുവിടും ആ ആ പിന്നെ ഞ പ്പോ ഞായാര്ച്ച് മീനൊന്നും കിട്ടാഞ്ഞപ്പോ ഞാൻ ആ മോളോടർഞ് കോഴിമുട്ട വാങ്ങി കൊണ്ടര് അപ്പോ കോഴിമുട്ട പൊരി ക്ക്യാ എന്നർഞ്. അ ഞാനും മോളും ഉമ്മീം തന്നെള്ളു. അതോണ്ട് പിന്നെ ഞമ്മളാവുമ്പോ അഡ്ജസ്റ്റ് യ്താ മതിയല്ലോ. ആ പിന്നെ ഹസ്ബന്റൊണ്ട് ഓര് പൊറത്ത് പണിക്ക് പോയതാണ്
ആ മോള് മോളൊരൂട്ടിയന്നെ ഒള്ളൂ
ആ മോനുണ്ട് മോ പിന്നെവിടില്ല്യ
ഏ രണ്ടുട്ടിയലയ്ക്കാലല്ലേ
ക്ക് രണ്ടാളാ
ഉം പിന്നെ എന്താ വേറെ മേ എന്താനി വൈനേരത്തിന് സ്പെഷ്യലുണ്ടോ
ഇല്ല്യ അത് എപ്പളെങ്കിലൊക്കെ ഉണ്ടാക്കൊള്ളൂ ഇന്നലെ പിന്നെ ചെലവായതുകൊണ്ട് ഞാന് എറച്ചി കേക്ക് ഉണ്ടാക്കീ
ഏ മോല്യാര് ചെലവേക്കാറില്ല മദ്രസേല് ചെലവ്
മദ്രസേലെ ചെലവ് അപ്പൊ ഇല്ല രണ്ടാള് രാവിലെ മൂന്നാളിണ്ടാവും പിന്നൊക്കെ രണ്ടാള്
രണ്ടാളോ ആ വൈകുന്നേരം രാവിലെ തൊട്ട് വൈകുന്നേരം വരെയാ ചെലവ്
ഫുളളുണ്ട് ആ ദിവസം ഫുള്ളും
ഏ ഞങ്ങക്ക് ഇവിടെ ഇപ്പ ഞങ്ങക്ക് ഇവിടെ ഇപ്പ അങ്ങനെ ആക്കി ആദ്യം ഞ കുച്ചങ്ങ തൊടങ്ങാ
ആ
ഉച്ചക്കങ്ങനാട്ടോ ഇന്ന് ഇന്ന് പ്പൊ ഇന്ന് ചെലവാണെങ്കിൽ എന്റെ നിന്റെ എളയേച്ചീന്റെ വീടാണ് അടുത്ത് അപ്പൊ ഓളിന്ന് രാവിലത്തെ കൊടുക്കും ഇന്ന് ന്ന് ഇന്ന് ഉച്ചക്കന്ന് ഉച്ചക്ക പ്പ ഞാന് വൈകൂന്നേരത്തെ ഞാന് നാളെ രാവിലത്തും ഞാന് ഏ പിന്നെ മറ്റന്നാള് ഉച്ചകത്തെന്നെ വേറെ ആൾ അങ്ങനെ കൊടുക്കും വടെ ഉച്ചക്ക് ആ പക്ഷെ അപ്പ അങ്ങനെ ആവുമ്പല്ലാരും പിന്നെ അങ്ങനെതന്നെ ന്നേ വിടെ പിന്നെയാണ് ഇവിടെ മാറ്റി ഈ ആണുങ്ങളൊക്കെ കൊണ്ടയ്കൊടുക്ക്ണോല് രണ്ടു ദിവസം മെൻക്കടണ്ടേ
ആ അത് തന്നെ രാവിലെ ഉച്ച പിറ്റേ തലേന്നും പി റ്റേന്നും ഒരുങ്ങണല്ലോല്ലേ ഉം ഞങ്ങക്ക് പിന്നെ ആ ദിവസം രാവിലെ രാവിലെ മദ്രസ് തുടങ്ങുമ്പോ കാൽ ചായ കൊടുക്കണം പിന്നെ അത് കഴിഞ്ഞ് മദ്രസ വിടുമ്പോത്തിനും കടിയും ചായയും കൊടുക്കണം പിന്നെ ഉച്ചക്ക് ബാ ളുഹറാങ്ക് കൊടുത്ത് കഴിയുമ്പോത്തിനും ഭക്ഷണം ചോറ ആവണം പിന്നെ അസർ ഓരോ ന്താ ഇതിനനുസരിച്ചാണ് അങ്ങനെ
പിന്നല്ലെ തോട്ട് ക്കേക്കും സിവോ ചോറൊട്ത്ത ആ
നല്ല ഒച്ചപ്പാടാണല്ലേ സ്കൂളില്ലാ ത്തേ കൊണ്ട്
ഏ ആ ആ ആ ആ ഇന്ന് ഇവിടെ ഒരു ഗ്രൗണ്ട്ണ്ട് ഓലെ അയിന്റെ ഉള്ളിലിരുന്ന് കളിച്ചണണ്ടേ.
ഏ വീടിന്റെ അടുത്ത് തന്നെ ഗ്രൗണ്ട് ഉള്ളേ?
ആ ആ ഗ്രൗണ്ട്റഞാൽ ഡബ്ബർ തോട്ടത്തിലാ ഞങ്ങളെ വീടേ.
ആ ആ പിന്നെ എങ്ങോടും മക്കളെ വീടിന്റെ അടുത്ത് തന്നെ ആവുമ്പോ കണ്ണ് മുന്നിലന്നണ്ട്. ഉണ്ടാവല്ലോല്ലേ? ആ പിന്നെ പേടിക്കായില്ല.
മ്
മക്കളൊക്കെ കൂടുവോ അടക്ക പൊളിക്കാൻ? ക്യാ
അള്ളാ ഇത് ഫസ്റ്റ് എറക്കിയ ദിവസല്ലെ ആ മക്കൾക്ക് ഇത് കൊണ്ടരി എറക്കി ന്നേനി ആ ഇത് ഇപ്പോ സ്ഥിരായിട്ട് കജ്മ്മ തോലൊളിഞ്ഞിട്ടും വെജ്ജാ. എത്താപ്പത് നിർത്തി. ഇപ്പഴന്ന് ഒറ്റ പൊളിച്ചാൻ കൂടുല.
ആ അത് അത് ഭയങ്കര പൊടിയല്ലേ?
ആ പൊടി ശല്യം അലർജിയൊന്നുംല്ലോ കുട്ടികക്ക് അലർജി ഉണ്ടായോണ്ടേ ആ അലർജി അലർജിയാണാ?
ഉം ഞാനിക്ക് ഇവിടെ എങ്ങനെ ഒണ്ടേനി കൊറച്ചടക്ക പൊളിക്കാന ഓ ഞാൻ കഷ്ടപ്പെട്ടോയിനി.
ഏ ഏ ഈ മെഷീൻ ഉണ്ടായാ സുഖാണ് അയിൻമേ അങ്ങനെ പൊ
ആ മിഷീൻമേലെന്നെ പൊളിക്കല് അപ്പൊ?
ആ മെഷീന് ഇപ്പൊ മിഷീൻണ്ട് ഞങ്ങക്ക് മിഷീനില് അടക്കയുണ്ട്. മിഷീനല്ലാത്ത അടക്കയുണ്ട്. ഇങ്ങനെ ഒരു ഒറപ്പില്ലേ. മ്മള് നല്ലോണം പച്ചങ്ങോട്ട് ങ്ങട് പൂത്ത് വന്നക്കാ കൊറച്ചൂടെ ഒണങ്ങൂലേ. അത് നമ്മക്ക് മിഷീനാ പൊ അല്ലാത്തത് നമുക്ക് കത്തിയോണ്ട് തന്നെ പൊ പൊളിച്ചാ
ആ പിന്നെ ചെലോല് ഇങ്ങനെ പൊളിക്കണേ കാണല് കത്തിമേല് ചീര ചുച്ചീട്ടും അതപോലെ കൈമേല് നല്ല ശീലോക്കെ ചുറ്റീട്ട് ഇന്റെ അന്റെ അന്റെ ചെറുപ്പ അന്റെ ചെറുപ്പത്തിൽ എന്റെ വീടിന്റെ അടു തിലുള്ള ഇങ്ങനെ പൊളിക്കല് കാണലുണ്ട്. ഞാനല്ലേ ഇതൊന്നും ഇവിടെ എനി കല്യാണം കഴിഞ്ഞു പിന്നെ ഇവിടെ അട്ടയേറെ ഇവിടുന്ന് പിന്നെ എല്ലാരും പിന്നെ അടക്ക അവിടെക്കെ കൊറെ അടക്ക ഉള്ളോ രാണ് ല് സ്വന്തം സ്വന്തൊക്കെ അങ്ങനെ പോളിച്ച് പിന്നെ ക്കും അതപോലെ കുറച്ച് അടക്കൊകെ കിട്ടിയപ്പോ ഞാന് അത് പൊ ച്ചക്ക് എന്താ അതിന്റെ അറിയാൻ വേ ണ്ടിട്ട് പ്പൊളിച്ചതേ ഓർമ്മ ഇണ്ടായിള്ളു പക്ഷെ ഞാന് ആകെ ഇങ്ങട്ട് എടങ്ങാറായിപ്പ ശ്വാസംമുട്ടിപോയിട്ട് പൊടിന്റെ അലർജിയള്ള ആളാണ് ഞാന്
അന്നെ ഞങ്ങക്ക് അലർജി ഇതൊന്നും കോയപ്പല്ല അടക്ക പറ്റാത്ത പോലും ഇണ്ട് പക്ഷെ ക്ക്ന്ന അത് കുഴപ്പില്ല ഞ നെണാവോ
ആ എൻക്ക് അലർജിന്റെ തെരക്കേട് ഇണ്ട് പിന്നെ പിന്നെ കാരണം ഇൻക്ക് പൊടിക്കെ തട്ടിയാല് മാറാലൊക്കെ തട്ടിയാ ഭയങ്കര അലർജിയാ
നിങ്ങള് മര്ന്ന് അലർജിക്ക് മരുന്ന് കുടിക്ക്ണ്ടോ
ഇല്ലല്ല അഒന്നുല്ല
മരുന്ന് കുടിക്കാന് ങ്കര മടിയാ എന്ത സുഖം ഉണ്ടെങ്കിലും മരുന്ന് കുടിക്കാൻ ഭയങ്കര മറന്നോവും ഇന്നോട് വേഗം മറന്നോവും
അഹ് ഞാനും അയ്ല് പെട്ടെന്നെ നല്ലോണം പ്രതേകം ണ്ടാവുമ്പൻഡ് കു
ആ അതന്നെ.
വേദനേം പെര്ത്തൊക്കെ നല്ലോം ണ്ടെങ്കണ്ട് കുട്ച്ചും പിന്നെ ആ കാല മൂലക്കങ്ങനെ പാത്തക്കും ഭയങ്കര മടിയാ മ കാര്യത്തില്
മടി ഓണ്ടാണഹ് മറന്നോണഹ്
ആഹ് മടി കൊണ്ടാണ് അത് വേറെ എല്ലാ പണിയെടുക്കും മരുന്ന് തലേ കൊണ്ടെയ്ടാനേ
ആ ഉം.
പിന്നെ എന്ത് വേറെക്കെ? ടൂറിനൊക്കെ പോവലുണ്ടോ ഒരു ശനിം ഞായർ ഒക്കെ ആയിട്ട് എവിട്ക്കേം പോവോ ഒയിവ് ഇണ്ടാവുമ്പോ?
ഉം പോവലൊക്കെണ്ട് പക്ഷെ ഇപ്പൊ ഒരു തെരക്കാണ് പണിൻ്റെ തെരക്കോണ്ടേ.
ആഹ്.
ഉം അപ്പൊ അത് പണി കഴിഞ്ഞ് വന്നാ പിന്നെ അയ്ന് ആവൂല.
ആഹ് ഓലെ പറഞ്ഞിട്ട് കാര്യമില്ല രാവിലെ എണീറ്റ് പോണതല്ലേ ഇവിടൊക്ക അങ്ങനെ തന്നെയാണ്
മറ്റ പണി കഴിഞ്ഞു വന്നാലും പോകും ലീവ് ഉണ്ടോ നോക്കിക്കോ അല്ലെങ്കിൽ ലീവ് ആക്കിക്കാളിന്ന് പറയും അങ്ങനെയൊക്കെ പോവാൻ യാത്ര ഭയങ്കര ഇഷ്ടമുള്ള ഒരാള ഞാനും എന്റെ മക്കളും ഭയങ്കര ഇഷ്ടമുള്ളരാ വാ
യാത്ര ചെയ്ത് ഫുഡ് ഒക്കെ പുറത്തിന്ന് കഴിച്ചാനൊക്കെയല്ലേ
ഉം പക്ഷെ പുറത്തൊന്ന് കഴിക്കാൻ സമ്മക്കൂല അത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് തിന്നാന്ന പറയാ അപ്പോ വാ ഹോട്ടലിൽ നിന്ന് വാങ്ങാണെങ്കിലും വാങ്ങിട്ട് വീട്ടന്ന് അ ലാവിശ്വാട്ട് വീട്ടിന്ന് കഴിക്കണ മറ്റേ ഓലെ ഹോട്ടലിൽ നിന്ന് അവിടന്നൊക്കെ കഴിക്കുമ്പോ ആ ഒരു മടിയാവും നമുക്ക് അതുകൊണ്ട് ഹോട്ടലിൽ നിന്ന് കഴിക്കാൻ സമ്മതിക്കൂല വായ കൊണ്ട് ണ്ടൊരൂ എന്നാലും വേണ്ടില്ല അറിയും
ആഹ്
വേണ്ടല്ലോ
അന്റെ ഉമ്മക്കെ ഭക്ഷണം കഴിച്ചോ
ഇല്ല ഇതാ മോള് വന്ന്ക്ക്ണ് ഇനി ഇപ്പോ ഓൾക്ക് ഓള് തെരക്കൂട്ട്ണണ്ട് ഭക്ഷണം കഴിക്കാന് എന്നാ ശെരിട്ടോ ഓള് കോഴി മുട്ട വാങ്ങാൻ പോയേന്